ഹലോ ഹലോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ്
ഒരു മിനിറ്റ് തന്നെ ബ്ലൂടൂത്ത് ഒന്ന് കണക്റ്റ് ആക്കട്ടെ ഫോണ് ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടേ.
ആഹ്
പുറത്തേക്ക് പോകരുത് ഞാൻ ബാക്കിലുണ്ടാവും അല്ല ഇപ്പൊ കട്ട് ചെയ്യരുത് ഞാൻ ഇപ്പൊ വിളിച്ചതാക്കട്ടോ ഞാൻ എന്റെ ഫോണിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ടാണ്.
ആഹ് ആഹ്
ഹലോ കേക്കുന്നില്ലേ
ആഹ് കേൾക്കുണ്ട് ആഹ് കേൾക്കുണ്ട്.
ഓക്കെ ഓക്കെ ഫോൺ കപ്ലൈന്റ് ഉണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ് എന്താണ് അതു ശരി എന്താ എങ്ങനെ പോണു നല്ല വിശേഷം. ഉം വൈകുന്നേര ആയി ഉം വെറുതെ. ക്കണം എന്താ ചായയൊക്കെ കുടിച്ചോ. ഇല്ല ഞങ്ങളിപ്പോ ചായ ഉണ്ടാക്കി. ചായ ഞങ്ങളിയിന്നു ഉണ്ടാക്കിയിട്ട് തന്നെയില്ല. ട്ട് ഉണ്ടാക്കി തന്നില്ല. ഇന്നപ്പോ സ്കൂള് ഇന്ന് ഇന്നിപ്പോ സ്കൂൾ ഒന്നുമില്ലല്ലോ അപ്പം പിന്നെ മക്കളൊക്കെ ഓരെക്ക് ആവശ്യ ഇഷ്ടമല്ല അപ്പ പിന്നെ ചായപ്പത്ര ഉണ്ടാക്കിട്ടില്ല ചായപ്പത്ര നല്ലതൊന്നുമല്ലല്ലോ അപ്പൊ പിന്നത്ര.
അതാ അത് ശരിയാ പക്ഷെ സ്കൂള് വിട്ടു. വിട്ടു വരുമ്പോ ചായ കുടിച്ചാല് ഒരു റാഹത്ത് ആണല്ലോ.
ആഹ് അപ്പോ ഓര്ക്ക് വാണ്ട്യരൂല അപ്പ പിന്നെല്ലാണ്ടാക്കുന്നു അപ്പ കുട്ട്യേള് ചോയിച്ചിട്ടുല്ല അപ്പ വേണ്ടേന്ന് ആ സ്കൂളുല്ല അപ്പൊ ചോയ്ച്ചിട്ടുല്ല അപ്പൊ ഇണ്ടാക്കി ട്ടുല ചോയ്ക്കാണെങ്കി അപ്പൊ ഇണ്ടാക്കി കൊട്ക്ക
നിങ്ങള് കുടിക്കല്ലെ വൈന്നര ചായ
അങ്ങനെ സ്ഥിര ശീലൊന്നുല്ല ഇണ്ടെങ്കി കുടി ക്കൂ ഇല്ലെങ്കി മാണ്ടെന്നു അങ്ങനൊരിത് സ്കൂൾണ്ടങ്കി ഞാന് എന്നു ണ്ടാക്കും കുട്ട്യൾക്ക് ഓല് വെരുമ്പൾക്കിന് ഇന്ന്പ്പ ചോറൊക്കെ തിന്ന് പൾക്കിനന്നെ കൊറെ നേരായിക്ക്ണ് അക്കപ്പ പണിയൊക്കെ കഴിഞ്ഞന്ന് കുട്ട്യേളൊക്കെ വട ണ്ടായതോണ്ട്
അതാണ് അപ്പൊ പണി വേ തീരുലല്ലേ
ആ അപ്പൊ പണി തീരൂലല്ലോ ഓ ലെക്കെ അ് വികൃ ബീമാല വെക്കാനും തീർക്കലും ഒക്കെ പാടാവുമ്പോക്ക് ന്
അതാണ് അത് ശരിയാ ഇപ്പൊ നാളില്ലല്ലോ ല്ലേ വേറെന്താ അല്ല മക്കളൊന്നാ യില്ല മക്കളൊന്നായില്ലാ റിയ
കല്യാണം കഴിഞ്ഞിട്ടില്ലേ
കല്ല്യാണം കഴിഞ്ഞു ട്ടോ കഴിഞ്ഞിട്ട് റെഡിയയില്ല
അഅ് ശെരി എത്ര വർഷായി കല്ല്യാണം ക ട്ട്
കല്യാഞ്ഞ്ട്ട്ഞ്ചർഷായി
ആ അത് ശെരിയാ ഹസ്ബന്റോ നാട്ടില്ലേ
ബന്റ് നാട്ടിലുണ്ട്
ആ ആ
ഉം
വേറെന്താട്ട് അതെന്നെ അഇന്റെ സമയമാവുമ്പാപ്പ ശരിയാവ്വെ ന്റൻജത്തിയാക്കൊക്കെ അങ്ങൻതെന്നെയ്ന് ഓൽ കൊക്കെ അഞ്ചു ആറൊക്കെ വർഷം കയിഞ്ഞിട്ടാണ് ണ്ടായത്. ണ്ടായപ്പം പിന്ന വേഗം തായ തായ വേഗവേഗം ണ്ടാവേം ചെയ്ത്. ആ ആര അവരേ വയസ്സായപ്പൊക്കെന്നെ വേഗം വേഗം ണ്ടായിന്
അതെയതെ
അയ് ചേലോർക് വേഗം ണ്ടാവും, ചേലോർക്ക് കൊർച് വൈകീട്ടേക്കാരം, പല മർ
അതെ അതെയതെ വിധിയാണ്
ആ ക്കെ ശരിയായിക്കോളും ഹും
അതെ
വേറെന്താട്ട് വീട്ടില് പിന്നാരൊക്കെല്ലെ
വീട്ടിലാര ഞാനു ഹസ്ബന്റും മാതൃന്നന്നുള്ളൂ
ങ്ങള് വേറെണോ താമസം
അല്ല ഞങ്ങളെന്തച തറവാടാണ്
അ ഉമ്മേം ഉപ്പേന്നൂല്ലേ
ഇല്ല ഉമ്മിപ്പൊകെ മരിച്ച്
അയ്ശെരി അപ്പൊറ്റക്കാവും ല്ലേ
അതെ ഒറ്റക്കാണ്പ്പം അപ്പൊ അങ്ങനൊക്കെയാണ് ന്താ ഹത്തെ, അവിടാരൊക്ക്യള്ളെ
ഇവിടെ അൻക് നാല് മക്കളും ഹസ്ബന്റൂണ്ട്
ഉം അതേല്ലേ
മൂത്ത മോളെ കല്യാണം കയിഞ്ഞീണ്
ഏ മൂത്തോളെ കല്യാണം കയ് മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു വച്ച്
മൂത്ത മോളെ കല്യാണം കഴിഞ്ഞിണ് ഓളെ ഡിഗ്രീ ഫസ്റ്റിയറൊക്കായപ്പം കല്യാണം കയിഞ്ഞിണ് ഇണ്ടെട ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കി പൂർത്തിയാക്കിയ പിന്നെ അപ്പോക്കിന് പ്രസവം കഴിഞ്ഞ് ഇപ്പോള് പി ജി ചെയ്ണ്ട് ഡിസ്റ്റൻസായിട്ട്
ചെയ്യ്ണ്ട്ലെ
ഉം പ്പയിൻ്റെ എക്സാമോക്കേണ്
ഉം അട്ത്ത്ക്കെനെ കെട്ടിച്ചോളെ
ത്ത്ക്കന്നാണ് ഇവടന്നൊര് പത്ത് മിനിറ്റ് ആകലൊള്ളൂ
ആന്നെ നല്ലത്
അടുത്തായപ്പോ സൗകര്യപ്പെ ട്ട് വന്നപ്പോ ഓള് കൊറേ കല്യാണം ഉണ്ടാക്കണ്ടന്നൊക്കെ പറഞ്ഞ ഡിഗ്രീ കഴിഞ്ഞിട്ട്ണ്ടാക്കി നമുക്ക് സൗകര്യം ഉള്ളത് വന്നപ്പോടേ അടുത്തായപ്പോ പിന്നട്ട് ശരിയപ്പോ ഉണ്ടാക്കും ഓല് പഠിപ്പിക്കാന്നും പറഞ്ഞപ്പളേ
അതെയോള പുതിയപ്പള നാട്ടിലുണ്ടോ?
ഇല്ല ഇല്ല നാട്ടില് എല്ല ഗൾഫിലല്ലേ നമ്മളെ നാട്ടിൽ തന്നെയാണ് പത്ത് ലോങ്ങാണ് ആയിട്ടാണ്
വണ്ടിൽ അങ്ങനെ എന്ത പോലരിക്കൂലേ
അല്ലല്ല ഓന് ഓഡിയോ എഞ്ചിനീയർ ആണ് പിന്നെ ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ ചാനലിൽ ആ ഓ
പിന്നെ എന്തൊ
ചേറന്നെ നിങ്ങക്ക് എന്തേനി ഇന്നുച്ചക്ക് ഫുഡൊക്കെ എന്തേനി?
ഇന്ന് ചി എന്താ സാദാ ചോറണ്ടായിനോ നെയ്ച്ചോറുണ്ടായിനി
ആഹ് ആഹ് നെയ്ച്ചവറ്റക്ക് മീനാ? മീൻ കറിയാ?
ബന്റിന് മീന് ഇഷ്ടുള്ളൂ പൊരിച്ചതിണ്ടായിനി പിന്നെ രാവിലത്തെ ഗ്രീൻബീസ്‌ കറിണ്ടായിനി. ഹസ്ബന്റിന് അതൊക്കെ മതി അപ്പോ പിന്ന ഞാൻ അങ്ങനെ ഇണ്ടാക്കും
ഒറ്റക്കന്നല്ലല്ലേ ഇങ്ങക്കരണ്ട നിങ്ങള് രണ്ടാക്കുംങ്ങൾക്ക് ഇഷ്ടള്ള ഉണ്ടാക്കിയാ മതിയല്ല പട്ട്
ഉച്ചക്കും ഉണ്ടാവും രാത്രിയൊക്കെ ഉണ്ടാവും
അ ന്നെ രണ്ടാളായിട്ട് രണ്ടാൾ ആകുമ്പോ പിന്നെ അതന്നെ ഉണ്ടാവുല്ലേ അതെ
അതന്നെ ഉണ്ടാവും പിന്നെ നമ്മുക്ക് ഉച്ചക്ക് ആഹ് ഉണ്ടാക്കും
ഉം ഞങ്ങൾക്കൊക്കെ രാത്രിയും രാവിലെയൊക്കെ വേറെ വേറെ ചോറൊക്ക ഉണ്ടാവൂല്ല രാവിലെച്ചതും
ഹേ ഒരാ ക്കാരുണ്ടല്ലോല്ലേ?
കൊറെ ആൾക്കാര് ആ ഞങ്ങള് നാലുമക്കളും ഉപ്പയുംമ്മീ ലേ അപ്പം ആണാ
ഉപ്പിമ്മക്കെ വീട്ടിലാങ്ങളെ
അതല്ലേ ഞാ ഞാനും ഹസ്ബൻഡും ട്ട്യാളും ഇല്ലേ അറിയാ ഇപ്പം പിന്നെ ആളായി ലെ
ഉം ചെറിയ മോൻത്രേലാ ചെറിയ പെങ്ങള്
ചെറിയ കുട്ടി യു കെ ജി ല്
യൂ ക്കേ ജി ലേ വൽ രണ്ടാമത്തത്
രണ്ടാമത്തെ പ്ലസ് വണ്ണില് മൂന്നാമത്തെ പത്താം ക്ലാസ്സില്
ഏ ഒരു വയസേ മാറ്റൊള്ളൂ
അല്ലല്ല പ്ല പ്ല പ്ലസ് ടൂവിലല്ല പ്ലസ് വണ്ണിലല്ല പ്ലസ്ടു ആണ് പ്ലസ്ടു രണ്ടയസ്സ് ൻ്റെ വ്യത്യാസണ്ട് ഉം മൂ ത്താളും രണ്ടാമത്താളു ആയി ട്ട് ആറു വയസ്സിന്റെ ഡിഫറൻ്റുണ്ട് ഉണ്ട് പിന്നത്തെ രണ്ട് വയസ്സ് പിന്നത്തെ പതിനൊന്ന് വയസ്സ്
ഏ
ആഹ് ആ പിന്നെപ്പ ചെറിയ കുട്ടിൻ്റെ മോള്‌ലില്ല കുട്ടി പത്താം ക്ലാസ്സിലാ എത്തി മറ്റേ കുട്ടി ഇപ്പൊ നാല് വയസ് നാലര വയസ്സായിട്ടുള്ളു അവള് നേരത്തെ ചേർത്തീ യു കെ ജി ല് എൽ ക്കേ ജി ക് മൂന്നരയായപ്പോ ച്ചേർത്തി ആപ് പ്പോ പ്പോ നാലരായ ഇപ്പതന്ന്യൽ കെ ജിലായ്
അതേപോലന്നെ ഇന്റെ മൂത്തച്ചിന്റെതും. ചെ മൂത്തച്ചിക്ക് രണ്ടുട്ടളാ പിന്നെ അടുത്ത കുട്ടീക്ക് പതിനൊന്ന് വർഷത്തി ഉണ്ടായത് നിളെ മോളപ്പന്നെക്കാലം നാലയസ് നാലയസ്
ഓരേ ന്റെ എ ചെപ്പ് ചേർത്തില്ല ഇവള് അങ്കനവാടില് പോകൂലാർന്ന ഇപ്പോ സ്കൂളോള്ളപ്പ പോവാരുന്നപ്പള്. അങ്ങനെവര് ചേർത്തിയേ. അടുത്തൊള്ള കുട്ടികളൊക്കെ പോണെ ട്ട വണ്ടീല് പോണം പറന്ന് അങ്കനവാടി ഞങ്ങെള് തൊട്ടടുത്ത് തന്നെയാണ് അതെവടുക്ക് പോകൂലാരന്ന്
അവിടെ ചേർത്തി. ഉം അപ്പെ നേസറി ചേർ ചേർത്തീട്ട് കൊഴപ്പൊന്നല്ലേ ല്ലേ. എഴുതാനും വായക്കാനും അറിയൊക്കെ ആ പെകു കുട്ടിയാണ്. പെൺകുട്ടിയാണ് നല്ല പട്ടി. റിയാണ്. ആൺകുട്ടികളെയെല്ലാ വിക്രസൊണ്ട് നക്ക് പട്ടി ക്കറിയൊണ്ട്. നല്ല വികൃതിയാ. ആ ഇത് ഞാൻ പറ മറന്ന് എന്ത് വേ അച്ചതണാവ എന്ന് പറയാന വികൃതി എല്ലാതും ഉണ്ട് കയറലും മരം കയറിട്ടും എല്ലാതും ഉണ്ട് വികൃതി നല്ല കൃതിയാട്ടോ
തന്നെ ആഹ വല്യത് എത്ര എത്ര പൺകുട്ടികളാൺകുട്ടികളാ
മൂന്ന് പെണ്ണും ഒരാ ആൺകുട്ടിയാണ്
രണ്ടാം മത്
ആ് രണ്ടാമത്തെ കുട്ടിയാണ് കുട്ടിയവും പ്ലസ്ടുനാണ് ഓ അനിപ്പൊ ഇന്നും ന്നലെക്കായിട്ട് വൊന ആവതില്ലയ്സേ അവനേ മന്തിക്കടേ പോവും
ആ അതെനെ സാധ ഇന്ന് എന്തെലും വർക്ക് ചെയ്ത് പഠിച്ചോ ക്ക് ആവശ്യത്തിന് വീട്ടല്ലേ
ആ ഓലാവശ്യത്തിനോ ഓല ഫോണില് പൈസ കയറ്റാനും ഓല സ്കൂളുത്തെ എന്തേലും ചെിലവിനോക് ഓൽക്ക് ആൺകുട് ട്ട്യേളല്ലേ ഓൽക്ക് നമ്മള ത്ര കൊട് ത്താലും ഓൽകത് താങ്ങൂല അഹ് കുട്ട്യോളൊക്കെ പുറത്തുന്ന് ഫുഡൊക്കെ വാങ്ങി ഇത് തന്നെ കാണുമ്പോഴൊക്കെ തിന്നണ്ടിയെരും അപ്പൊ അയിന്നൊക്കെ ഓൽക്കെന്തേലും കിട്ടിയതായല്ലോ എമ്മക്കുന്തന്നെ ആ എമ്മ തന്നെ ലോ ഓഹൊ ലോക്കണ്ടറ്റ റ്റൊരെ നോക്കിയാ മതിയലോ നമ്മുക്കും തന്നെഓ ഓരോ കാര്യം നോക്കണ്ടമറ്റ ചെറോക്യാ മതി
ത്പ്പൊങ്ക് ആ കുട്ട്യേക്ക്ന്ന് പറഞ്ഞാ പ്രായാവുമ്പോരോ തോട്ടായിരിക്കും വണ്ടി വാങ്ങണം ലിഹ ഏ അങ്ങനെ ഫുഡ് പൊറത്തുന്നയ്ക്ണു സ്കൂക്കൊന്നും കൊണ്ടോലല്ലോ
ക്കമ്മാരെക്കൊ ഒപ്പം പോയി ഫുഡ് കയിക്ക പൊറത്തുന്ന് ഓ ഓയിക്ക ആ ഓൽക്കങ്ങനെയാണ് ഓൽ വരെ മ്മള് പിടിച്ച് വെച്ചാന്നിക്കൂലല്ലോപ്പൊ പന്തളിന്റെ ഇതും കൂടിയായിട്ടെ ഇപ്പേതായാലും പൊറത്തുക്കൂടിയാണ് രാത്രിയൊക്കെ ആയാല് ഹ് ഹ്
അതെ അതോ അത് പറഞ്ഞിട്ട് കാര്യല്ല ഓൽക്കൊരു ഹരാണ്
ഉം അപ്പൊ വെക്കേഷനില് ആ ന്നാശരി
എന്നാ ശരി
ആ